ഹലോ ഹലോ കേക്കാവോ എന്നാണ്ട് വിശേഷങ്ങളൊക്കെ
എന്തല്ല സുഖായിട്ട് പോന്നു എന്താണ് എന്തൊക്കെയുണ്ട് ഫുഡ് ആ എല്ലാം കഴിഞ്ഞ് വാഷിംങ് മെഷീനില് അലക്കാട്ടിങ്ങാണ്ട് ഇവടെ ഇങ്ങനെ ഇരിക്കാ
ആ ഇവടെ അതെ എല്ലാം ഇച്ചിരി പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാ ഇങ്ങനെ ന്യൂസ് കണ്ടൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പ കണ്ടിലെ ന്യൂസ് നമുക്ക് വീട്ടിനകത്തിരുന്നാലും പെട്ടെന്ന് ന്യൂസ് എവിടെ എന്ത് നടന്നാലും അപ്പപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ അതിപ്പോ യാത്ര ചെയ്തൊണ്ടിരിക്ക്യാണെങ്കിൽ പോലും ആ അതെ യാത്ര ചെയ്തോണ്ടിരിക്കാണേൽ പോലും ആ നമുക്ക് ഇപ്പൊ ന്യൂസ് നമുക്ക് റീഡെയ്യാനും എവിടെ ഇരുന്നാലും നമുക്കിപ്പോ ഇത് കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
പണ്ടൊക്കെ അങ്ങനെയൊന്നും പറ്റുകയില്ലായിരുന്നല്ലോ നമുക്കൊന്ന് എന്താ റേഡിയോ നമ്മള് പ്രതീക്ഷയോടെ കാത്തിരിക്കണായിരുന്നു അല്ലേ ഓഡിയോ ആയാ അതും പക്ഷെ നമുക്ക് കാണാൻ സാധിക്കെല്ലായിരുന്നു ഓഡിയോ മാത്രല്ലേ ഒള്ളായിരുന്നുള്ളൂ
ആഹ് ടി വിലെ മാത്രമേ ന്യൂസൊക്കെ കേൾക്കൊള്ളായിരുന്നു
ആഹ് ഇപ്പം അങ്ങനെ ആഹ് ഒരു നൂ ആഹ് ഒരു കാലഘട്ടം അങ്ങ് മാറി അപ്പൊ നമുക്ക് എവടെ ഇരുന്നാലും ന്യൂസ് കേൾക്കാം ഇപ്പൊ നമ്മള് യാത്ര ചെയ്യുകയാണ് എന്നാൽ പോലും നമ്മുടെ കയ്യില് നമ്മ ആഹ് ഒണ്ട് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും ഫോൺ നോക്കുമ്പോ നമക്ക് എവിടുന്ന് ലൈവായിട്ട് നമുക്ക് അപ്പപ്പോ അറിയാൻ പറ്റുന്നുണ്ട്
ആഹ് ശരിയാണ് ഉം ഉം ഇനിയ് പ്രധാനപ്പെട്ട എന്തെലും വാർ ആഹ് പ്രധാനപ്പെട്ട എന്തേലും വാർത്തെക്കെണ്ടെങ്കില് നമ്മള് ഇൻസ്റ്റാഗ്രാമ ഒക്കെ ഒന്ന് യൂ തുറന്നോക്കിയാല് ഒക്കെ കിട്ടും അ പ്പൊക്കെ കിട്ടുല്ലേ എന്തെങ്കിലും രാത്രി കെടക്കുംമ്പോ അല്ലാത്ത പെട്ടെന്ന് എന്തെലും പ്രത്യേക ന്യൂസ് രാവിലെണ്ട് എണീ
ആഹ് അതന്നെ പെട്ടെന്നുള്ള നോട്ട്സ് ഇപ്പൊ എവിടെയാലും എന്തൊരു ആപത് അതൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയുന്നത് ഈ ഫോണിക്കൂടെ തന്നെ നമ്മൾ ആദ്യമേ അറിയുന്നത്
പറയണ്ടേ ആഹ്
നേരത്തെന്നവച്ചു നമ്മള് പിറ്റേ ദിവസം സമയം ആകണം അല്ലെ ആഹ് ന്യൂസ് അറിയണെങ്കില് ഇനിപ്പോ ഏഴ് മണിന്റെ കഴിഞ്ഞാ നാളെലപ്പോ ഏഴ്മണിക്കാ ന്യൂസ്‌ കാ നത്തൊള്ളൂ റേഡിയോയിലൊക്കെ ആവുമ്പോൾ നമ്മള് ആഹ് സമയം നോക്കി ക്കിരുന്നാലേ നമുക്ക് ആഹ് ന്യൂസപ്പ അറിയാൻ പറ്റൊള്ളൂ ലൈവായിട്ട് നമുക്ക് ഒന്നും അറിയാൻ സാധിക്കുയില്ലല്ലോ
ഉം ആഹ് സരില്ല അതേപോലെ തന്നെ ഇനിപ്പ പത്രത്തിലാണെങ്കില് ഇന്ന് നടന്ന വാർത്ത നാളെ മറ്റന്നൊക്കെ നമ്മുക്ക്റിയാൻ കഴിയുല്ലെനി പത്രത്തിലെ ന്യൂസ്‌ ന്യൂസ്‌ വരുമ്പോലേക്കും നമ്മള് പിറ്റേന്ന് അന്നതെന്നെ കിട്ടൂലല്ലോ ലൈവായിട്ടുള്ള കിട്ടൂലല്ലോ ഇപ്പൊ ലൈവായിട്ട് എല്ലാ വാർത്തകളും ആഹ് ആഹ്
അതുപോലെ ഇപ്പ നമ്മുടെ പത്രം വായന ഇപ്പൊ എല്ലാവർക്കും പൊതുവേ കുറഞ്ഞും വരകയല്ലേ ഇപ്പൊ ഓൺലൈൻ മാധ്യമം തുടങ്ങിയതിനന് ശേഷം പത്രം വായനയും എല്ലാം ഇപ്പോഴത്തെ തലമുറകളെ പത്രം വളരെ വളരെ ചുരുക്കവ അവർക്ക് അവർ പറയണേ അവർക്ക് ന്യൂസ് ഫോണിൽ അറിയുന്നുണ്ടല്ലോ ഏത് ന്യൂസ് ഏത് പത്രം വേണമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നെ ഫോണിൽ ഞങ്ങൾക്ക് നോക്ക ക്കാനും വായിക്കാനും സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു പത്രമല്ലേ വായിക്കാൻ പറ്റ പറ്റുള്ളൂ എന്ന കുട്ടികൾ ഇങ്ങോട്ടും മറുപടി നമുക്ക് തരുന്നത്
ശരി അങ്ങനെ ആണ് ഏഹ് ഫുഡൊക്കെ ആയ ഉച്ചക്കൊക്കെ ഉള്ള
ആഹ് ഉച്ചത്തക്കുള്ള ഫുഡൊക്കെ ആയിട്ടില്ല എഞ്ഞ ഇന്ന് സ്പെഷ്യൽ എന്തൊലും ഉണ്ടാക്കിയിട്ടുണ്ടോ
സ്പെഷ്യലോ ഒന്നുല്ല ഇന്ന് രാവിലെ മുതൽ എന്തോ ഒരു ക്ഷീണം അപ്പൊ പിന്നെ സ്പെഷ്യലൊന്നുംല്ല
ആഹ് മഴയുണ്ടായിരുന്നോ അങ്ങോട്ടേക്ക്
ഇവിടുക്കാ ഇവിടക്ക് രണ്ടു ദിവസം മുമ്പ് നല്ല മഴ ഉണ്ടായിരുന്നു ഇന്നൊന്നും അത്ര മഴയന്നില്ലന്ന് കുറച്ച് വെയിയില് കാണാനുണ്ട് പിന്നെ ഇടക്ക് ഇങ്ങനെ
മൂണ്ടലും ഉണ്ട്നി കാണാണ്ട് അങ്ങനെയാണ് ഇന്ന്
ഉം ആഹ് മഴ പെയ്തപ്പോ ആഹ് വെയിലിന്റെ ആഹ് കാഡിന്യം എല്ലാം ചൂടൊക്കെ ഇച്ചിരി ഒരു ആശ്വാസം
ആഹ് പക്ഷെ വെയില് കുറച്ചാണെങ്കിലും എന്താ ചൂട് ന വെയില് ഭയങ്കര ചൂടുണ്ട്
ആഹ് നല്ല ചൂടാ ഓരിടയ്ക്ക് നമുക്ക് വെയിലായാലും പുറത്തിറങ്ങത്തില്ലായിരുന്നല്ലോ സൂര്യാഘാതമായിട്ടും നമ്മുടെ ശരീരത്തിൽ ബുദ്ധമുട്ടായതോണ്ട് കുട്ടികളും കൊണ്ടൊന്നും നമ്മള അങ്ങനെ പുറത്തിറക്കും കുറവല്ല
കൊറങ്ങായി ആഹ് വെക്കേഷൻ അതെന്നെ പറഞ്ഞത് വെക്കേഷന്ലൊക്കെ ഒരു കൊറവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ക്ക്ന് മഴയായി എടേല്ങ്ങനെ മഴയായി വൈകിട്ടൊക്കെ എവ്ട്ക്കെ പൊറത്തെറങ്ങാ നിക്ക്മ്പോ മഴയായി
ആഹ് സത്യം മഴ വന്നാലും ഇത്പോലെ ഉച്ച കഴിയുമ്പോ മഴ പെട്ടെന്ന് വന്നിട്ടു ഇടിയും മിന്നലും അതൊരു നമുക്കൊരു പേടിയല്ലായിരുന്നു നമുക്ക്പ്പോ ധൈര്യത്തോടെ നമുക്ക് പൊറത്ത്റങ്ങി പോക്ക് നടക്ക്കയില്ലായിരുന്നു
കുട്ട്യേള് മരിച്ചത് കേട്ടീന്യോ
ആഹ് അത് നേരത്തെ ന്യൂസ് കേട്ടാര്ന്നു
ആഹ് ന്യൂസ് കേട്ടിലേനോ ആഹ്
മഴയാലും പേടിക്കണം വെയിലായാലും പേ
ആഹ് അത് ശരിയാണ് ഉം പൊറത്തെറങ്ങാൻ പറ്റണ്ടേ ഇല്ല ഇപ്രാശ്യം എവ്ടുക്കും പോയില്ല ഇപ്രാശ്യം ബന വസ് ച്ചൊക്കെ നല്ല ചൂടും കാര്യം
ആഹ് അത് അത് നേരാണ് ഇപ്രാശ്യം പൊതുവെ എല്ലാരും ടൂർ പോവ ഇച്ചിരി കൊറഞ്ഞിട്ടുണ്ടേ എന്ന് വെച്ചാ വെ വെയിലായതോണ്ടേ നമുക്ക് കുട്ട്യേളെ കൊണ്ടൊക്കെ പൊറത്തെറങ്ങി നടക്കാനൊന്നും സൗകര്യം ഇല്ലാത്തൊണ്ടേ
ണില്ല ആഹ് ആഹ് ആഹ് അങ്ങനെ പോയില്ല
അത്കൊണ്ട് ആഹ്
പിന്നെ വീട്ടിലൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഹ് വീട്ടില് ഫങ്ക്ഷനും കാര്യൊക്കെണ്ടായിരുന്നു പിന്നെ അയിന്റെ പെറകങ്ങെനായി
എന്തായിരുന്നു ഫങ്ക്ഷന് എന്തേ കല്യാണം എന്തേല്ലായിര്ന്നോ
ആഹ് കല്യാണണ്ടായിരുന്നു വീട്ട്ല് അപ്പൊ പ്പൊ എന്താണ് അനിയന്റെ കല്യാണണ്ടായിരുന്നു ആഹ് ആ കല്യാണൊക്കെ അടിച്ചു പൊളിച്ചു അനിയന്റെ കല്യാണം ഇണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞോന്റെ സൽ ക്കാര തക്കാരം അങ്ങനെ അങ്ങനെങ്ങനെ പോ പോയ ഓരോ ദിവസൊക്കെ അങ്ങനെ ഫ്രീള്ളപ്പളാ ആഹ് ടായിരുന്നു മ് ഉണ്ടായിരുന്നു കല്യാണത്തിന് ആഹ് പിന്നെ ഗ്രൂടുബി ഒക്കെണ്ടാക്കി ചെക്കന്റായി അല്ല മെ അതൊന്നല്ല ഗ്രുംറ്റുബിയൊക്കെ ഇണ്ടാക്കീട്ട് ആഹ് എന്നാലും ണ്ടായിരുന്നു അങ്ങട്ട് പോയിരുന്നു പെണ്ണിന്റെ വീട്ട്ക്ക് പോവമ്മള് ഡ്രസ്സോക്കെ കൊണ്ടോയി ഒക്കെ ചെയ്ത്
ആഹ് ആഹ് അങ്ങനെത്തെ ചടങ്ങ്കളൊക്കെ ഉണ്ട് അല്ലേ
ആഹ് ആഹ് ആഹ് ഇന്നാ പിന്നെ പിറ്റേന്ന് നമ്മള് ചെല്ലുമ്പോയേക്കും ഒലെ മാറ്റിയൊക്കെ റെഡിയായി മെ ആതൊക്കെ വെച്ചത് റെഡിയായിണ്ടാവും പിന്നെമ്മക്ക് കൊണ്ട് പോന്നാ മതി ആഹ് അവരെല്ലാം ചെയ്തീന്റാവും ആഹ് പിന്നെ നമ്മക്ക് കൊണ്ട്ണ് പോന്നാ മതി എള്പ്പാണ് മ
ആഹ് ആഹ്
നമ്മള് പ്പൊ നമ്മള് കൊണ്ട് ചെന്ന് ഒക്കെ റെഡിയാക്കുമ്പോ കൊ റെ സമയം പിടിക്കു ഇത്പ്പാവുമ്പോ നമ്മക്ക് തലേന്നെല്ലം കൊണ്ടേകൊ ട്ത്താല് അവര് മാറ്റി നിന്ന് പിന്നെ അങ്ങനെയാണ്ട് കൊണ്ടോന്നാ മതി നമക്ക് പ്രശ്നല്ല
ആഹ് ആഹ് അത് നേരാട്ടോ അല്ലേപ്പം നമ്മളൊരിക്ക്യാ ശരി ബ്യുട്ടീഷന് എങ്ങനായാലും ബ്യൂട്ടീഷനായിരിക്കും ഒര്ക്ക്ന്നേ അപ്പ നമ്മള് തലേ ദിവസം കൊണ്ട് കൊട്ക്ക്ണായിരിക്കും എല്ലാവർക്കും സൗകര്യവും
സൗകര്യവും ഈ നമ്മുടെ കൂടെ പോരുന്ന ആൾക്കാർക്കൊക്കെ പിന്നെ നമ്മള് കല്യാണ ത്തിന്റെ അന്ന്പറയുമ്പെനമ്മളെ വീട്ടില് കല്യാണ ആകുമ്പോ പിന്നെ എല്ലാരും
ഉം
വരവും സ്വീകരിക്കണം അങ്ങനെ കൊറേ സമയം പിടിക്കൂലെ പിന്നെ പോകുമ്പോക്ക് ടൈം കൊറേ സമയാവും ഇതിപ്പോന്നെ പെട്ടെന്ന് ചെല്യ ആ ന്താണ് ഫോട്ടോസ്ട്ക്ക പിന്നെ പോരാ പെട്ട
പോര അത് നേരാ ബ്യൂട്ടീഷ്യനെ ഏൽപ്പിച്ചാ ബാക്കി നമ്മളൊന്നും അറിയണ്ട
അറിയോം വേണ്ട ആഹ്
അതുപോലെ പണ്ടത്തെ കല്യാണംണന്ന് വെച്ചാൽ നമ്മള് തലേ ദിവസത്തെക്കുള്ള ഭക്ഷണം നമ്മള് തന്നെ ഉണ്ടാക്കുക അല്ലേ അയ് ങ്ങർ എല്ലാം കൂടിരുന്ന് വർത്താനം പറഞ്ഞ് തേങ്ങയൊക്കെ ചിരണ്ടി അങ്ങനെ ഒരു ആഘോഷമായിരുന്നു
വൈബായിരുന്നു അതൊരു വേറെ വൈ
ആ ഇപ്പൊന്ന് വെച്ചാ അങ്ങനെയല്ല
അതൊന്നും ഇപ്പല്ല അല്ല ഇപ്പൊ ആ ഓ എന്താണ് ഞ്ഞ്പ്പ് ഇപ്പ വീട്ട ഞങ്ങള കല്യാണം വീട്ടീ ന്നായിരുന്നു വീട്ടന്ന് പർഞ്ഞാല് കാറ്ററിംഗ് കാര് വീട്ട് വന്നട്ടങ്ങാണ്ട് ഒക്കെ ഫുഡ് ഒക്കെ ഉണ്ടാക്കിക്കായിരുന്നു എന്നിട്ട് പിന്നെ എന്തന്നെ ഉള്ളി ഒക്കെ ഇത് വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളിക്കെ തൊലിച്ചത് കിട്ടു വല്ലോഅങ്ങനെ
ആഹ് ആഹ് വാങ്ങിക്കാ പക്ഷെ പണ്ടൊക്കെ ഒരു രസമായിരുന്നുല്ലേ കല്യാണ തലേ ദിവസൊക്കെ ഈ ഉള്ളി അരിഞ്ഞ നമ്മള് എന്ത് വെച്ചാ കറിക്കരിഞ്ഞു കൊടുക്കും തേങ്ങാ ചിരണ്ടി കൊടുക്കും അതൊക്കെ ഒരു ആഘോഷമായിരുന്നു
അതൊരു ഭയങ്കര ഇതായിരുന്നു അതേപോലെ സാമ്പാറിലെ കഷ്ണങ്ങൾെ അരിയുന്നതും അതക്കെ ഭയങ്കര രസമായിരുന്നു ഇപ്പൊ അതൊ
ആ അത നല്ലൊരു വൈബായിരുന്നു ഇപ്പന്ന് വെച്ചാൽ അതൊന്നും ആഘോഷ ഇല്ല തലേ ദിവസം എല്ലാവരും എന്താ പറയാ വേറെ പരിപാടികളിലേക്കങ്ങ് പോവാ
ആഹ് ഉം ആഹ് അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ അതിനനുസരിച്ച് പാട്ടുണ്ട് ആ പാട്ട് ഡാൻസ് അങ്ങനെക്കയായിട്ട് ഇങ്ങനെ കളിക്കും എല്ലാരും
ആ അതെ ഒരുപാട് ഒരുപാട് ഫംഗഷൻസ് ഇങ്ങനെ തലേ ദിവസം ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നുണ്ട്ല്ലേ
കൂട കൂടി ആ അങ്ങനത്തൊക്കെ ഓരോ പരിപാടികൾ ഉണ്ടാക്കിയന് ഇപ്പൊ ആ ആ പണ്ടത്തത് വേറൊരു വൈ ബായി നു ഇപ്പ ഇപ്പത്തത് വേറൊരു വൈബ് പറയാ അങ്ങനെയാണ്
പക്ഷെ പക്ഷെ വെച്ചാല് പണ്ടെന്ന വെച്ചാ ല് ചെലവില്ലായിരുന്നു നമുക്ക് കല്യാണത്തി ന്ഇപ്പോ നോക്കിയേ മൂന്നും നാലും ദിവസാണ് കല്യാണത്തിൻ്റെ ഫങ്ഷൻസ് നടക്കുന്നേ അപ്പൊ അതിന്റെ ചെലവ് സാമ്പത്തികമായിട്ട് നമുക്ക് കൂടുതൽ ഒത്തിരി ചെലവായി വരുവല്ലേ
അതെന്താണെന്നോ അത് ഒരാള് കാണിക്കുന്നത് കണ്ടാല് മറ്റ ആൾക്ക് അതുപോലെ കാണിക്ക കാഞ്ഞാല് എ ദു ഓരിതാണേ അപ്പൊ ആൾക്കാര് പറയാ അവര് അങ്ങനെ കാണിക്ക അങ്ങനെ ഒരു പറച്ചിൽ മേലാണ് ഇതൊക്കെ ക്കെ പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നതേ പക്ഷെ ഇതിന്റെ ഇടയിൽ കടന്ന് ഇട ഇത്തരക്കാര് കുടുങ്ങാണ് അതിന്റെ ഇടയിൽ കടന്നാണ്ട്
സത്യവാട്ടോ ഒരു മിഡിൽ ആ അതനെ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് ആവാണെ എന്ന് വെച്ചാൽ പിള്ളേർക്ക് ആഗ്രഹംണ്ടല്ലോ നമ്മുടെ ഫൻഷൻ ഇങ്ങനെ - നേരത്തെ നീ മെഹന്തി കല്യാണോ അല്ലെ മൈലാഞ്ചിയിടിയിലോ അതൊക്കെ അങ്ങനെന്ന് ചട നമുക്ക് ഇല്ലായിരുന്നു ഇപ്പ എല്ലാരും എല്ലാ കല്യാണത്തിനും എല്ലാ ഫംഗ്ഷനും ഈ മെഹന്തി കല്യാണ ആയിട്ടും അത് അതന്ന ഓരോരോ കോസ്റ്റ്യൂമും ഉണ്ട്
ഓരോ പേരുട് ഞാൻ പറയുംഎവിടന്നാത് എവിടന്നാ തൊക്കെ കിട്ടണ എല്ലാത്തി എല്ലാത്തിനും ഓരോ പേരിട്ടിണ്ടോ- അരിക്കുത്ത് മ അരിക്കുത്ത് എന്താണ് മെഹ ന്തി അങ്ങനെ ഹൽദി ഇന്നൊക്കെ പറഞ്ഞണ്ട് ഓരോ പേരുണ്ട് ഇനൊക്കെ-
ആഹ് ആന്നെ ഓരൊരൊ ചടങ്ങിനും ഓരോ പേര് -
അയ്നക്ക്- ഒക്കെ പറഞ്ഞാണ്ട്-
ആ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു കല്യാണത്തി പോയതാ അപ്പ ആ ഒരു ഫങ്ഷൻ ആദ്യമായിട്ട് ഞാൻ കാണ കായി ഒരു മുസ്ലിം കല്യാണ തലേസം അല്ല തലേസല്ലകല്യാണത്തന്ന് അപ്പൊ പെണ്ണിനെ സ്വീകരിച്ചൊണ്ട് വരുന്നത് പ്രത്യേകം കോസ്- റ്റ്യുധരിച്ച് ഒരു വെളക്കെല്ലാം- പിടിച്ച് ഒരു ഡാൻസും കളിച്ച് പുറകെ കുറച്ചു പേര് പാട്ടും പാടി അങ്ങനെ ഒരു ചടങ് ഞാനാദ്യമായിട്ട് കാണുവാ അതൊക്കെ ഇനി നോക്കിക്കോണം പുതിയതായിട്ട്- വരുന്ന ഓരോ ദിവസവും ഓരോ ചടങ്ങുകളും പുതിയതായിട്ട് വന്നു-
പുതിയതായിട്ട് ഒരാള് കാണിക്കുമ്പോ അതുപോലെ ഉണ്ടല്ലോ എന്ന് പറ-
ആ ഒരാള് കാണിക്കുമ്പോ അതുപോലെ അടുത്തിയാക്കും വേണം നമ്മളറിയാതങ്ങ് ആയി പോവുകയും ചെയ്യും
ആഹ് ആഹ് അതുപോലെ തന്നെ ഈ മുട്ടായി കൊടുക്കല് ചടങ്ങൊക്കെ- മിഠായി കൊടുക്കണ ചടങ്ങൊക്കെ ഭയങ്കര ഹെവി ആയിട്ടാണ് ഇപ്പൊ ഭയങ്കര ഇതാണ് ഗ്രാൻഡായിട്ടാ നടത്തണത് ആഹ്
ഇപ്പ ചിലവ് കൂടുതലാ പണ്ടത്തേക്കാൾ ഓരോ ദിവസം കഴിയുമ്പം ചെലവ് കൂടി കൊണ്ടാരിക്കുന്ന കല്യാണത്തിന്റെ-
ആഹ് ആഹ്
ശരി എന്നാ ഇടക്ക് എന്ന വിളിക്കാനി
ആഹ് ആയിക്കോട്ടെ ആ എന്നാ ശരി എന്നാ
ശരിയാണ്